ഹലോ
ആഹ് കേക്കണില്ലേ?
കേൾക്കല്ലേ അപ്പൊ കേൾക്കണ്ട്
ഉം ഉം പണിയെക്കൊ കഴിഞ്ഞോ എന്താ വിശേഷം?
ആഹ് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്ക
ഉം ഉം നോമ്പുണ്ടാ?
ആഹ് നോമ്പിണ്ട്
ആഹ് ആ നോമ്പൊറക്കാനൊക്കെ എന്താ ഇണ്ടാക്കണേ?
ഞാനും ഇന്നെന്റെ കെട്ടിച്ചോട്ത്തേക്ക് പോകും മ്പലം എന്താച്ച ഇണ്ടായിക്കോട്ട ഹ് ഹ് ഹ്
ഹി ഹി ഹി ഹ് ഹി ഹ് ആ എന്നാ വന്നേ ഇന്നലെ വന്നതാണോ? ഇന്നലെ വന്നതാണോ?
മിനിഞ്ഞാന്ന്‌
ഉം അല്ല നിങ്ങള് അങ്ങട്ട് പോകുമ്പോ അവിടെ ടെമാണല്ലോന്ന്‌ അവിടെ ആരെങ്കിലും ഉണ്ടാക്കിവെക്കുവോ നോമ്പൊറക്കാന്
അവിട ആർക്കും നോമ്പില്ല
നോമ്പില്ലേ?
ആ അവിടെ ഇമ്മാക്ക് നോമ്പേക്കാൻ പറ്റൂല ഉമ്മാക്കെ ഗുളിക ഒക്കെ പൊടിക്കനുണ്ടു ഉമ്മ അപ്പൊ പിന്നെ ഹസ്ബൻഡ് പണിക്ക് പോർണ കാരണം എന്താ ഇത് മാത്രേ നോല്പ്പുള്ളൂ
ആ, ആ അപ്പൊ നിങ്ങള് അങ്ങോട്ട് ചെല്ലുമ്പോ നോമ്പ് ഉണ്ടാവും നോമ്പ് തുറക്കാ സാധനം എന്തെങ്കിലും ഉണ്ടാവോ
ഞാന് ചോറ് കഴിക്കും ഞാൻ ചോറ് കഴിക്കുന്ന
ചോറ്
ആ, അത് തിന്നണവരല്ല ഞാന് അവിടെ ആവുമ്പോ ഇണ്ടാക്കും ഇനിപ്പോ ഞാൻ ചോറ് കഴിക്കും അവിടെ ചെന്നിട്ട്
ഞാൻ എനിക്കൊന്ന് നോമ്പ് ത്ത് ചോറ് കണ്ടൂടാ, തീര തന്ന കായൂല
ഏ
കാടി ഞാൻ രാവിലത്തെ കടി ഉണ്ടാക്കാതെ എടുത്തക്കല പിന്നെ ഒറ്റക്കാണെങ്കിൽ ഞാൻ ഒറ്റ മറ്റതാണെങ്കിലും അങ്ങനെ എടുത്തപ്പം പിന്നെ ആ വൈകുന്നേരം അഴിച്ചു വിടും
ആ, ആ, എനിക്ക് ചോറികിട്ടിയാലും മതി കൊഴപ്പൊന്നില്ല
ആ ഇമാക്കൊക്കെ ചോറത്ത് ഇഷ്ടം റമദാൻ ആയാാൽ പോലും ചോറാ ഇഷ്ടം
ആ
അതുപോലെ അങ്ങനെ ചോറിന് പറയണ കേൾക്കാം, എനിക്കാണെങ്കിൽ ചോറ് കണ്ടു കൂട ചോറും പറ്റൂട്ടെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പറ്റുവല്ലോ അല്ലാതെ
സത്ത്
ചോറുണ്ടല്ലോ ചോറ് ഉണ്ണും അതാണ് ബുദ്ധിമുട്ട്, അ ഭയങ്കര ആ, ആ സമയത്ത് തീരെ നന്നായുല ഇന്ന് എന്താ നമ്മുടെ ചോറക്കെന്താ കറൊക്കെ അവിടെ. വീട്ടില ഉണ്ടാക്കിയത്
ഇവടെ ഇവിടെ ഉച്ചക്ക് ഇപ്പ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല.
ഇല്ലല്ലേ മക്കളൊക്കെ കൊണ്ട പോന്നതാന്ന് അവധിയായപ്പോ
ഉം, ഉം
എത്ര മക്കളാ
നാലാളുണ്ട്, ഒരാള് ആറാം ക്ലാസ്സിലും ഒരാൾ നാലാം ക്ലാസ്സിലും, പിന്നെ രണ്ട് ടിൻസ് ആണ ഓല്‌ യു കെ ജിയിലും
ആ വല്യത് ആറിലാ
ആ ആ അവടെ എങ്ങനെ
ഇവിടെ ഇവിടെ മൂന്നാള് വലിയ കുട്ടി പത്തില്ല്, ഇടയിലുള്ളത് നാലില്, അയിന്റെ താഴെ ഉള്ളത് ഒന്നില് ഉം, മകളണോ
നാലില് അവിടെ എൽ എസ് എസ് ഒക്കെണ്ടോ എൽ എസ് എസ് എക്സാം ഒക്കെ ഉണ്ടാവോ അവിടെ.
ഓ എൽ എസ് എസ് ഉണ്ടാവും, മോള് എൽ എസ് എൽ, എസ് എസ്, യു എസ് എസ് ഒക്കെ എഴുതി അതൊക്കെ കിട്ടിയതാണ് മോന് എൽ എസ് എസ് ഒന്നും ആയിട്ടില്ല ആ വീറിനുള്ള നാലിലാണ് പ്രാവശ്യം ഈ ഈ വർഷത്തെ എൽ, എസ്, എസ് ഉണ്ട് ആണ് അവനുണ്ടാവുക
ആ, എന്റെ മോളും നാലാം ക്ലാസ്സിലന്നെ ആണ്.
ആണല്ലേ ആഹ ഇപ്പളെ കോച്ചിംഗൊന്നും തുടങ്ങിട്ടില്ല ഇനി ഒരു എക്സാം കഴിഞ്ഞ്ട്ട് ട്ട് ആവോല്ലോ ഓല് ആളെ സെലക്ട്‌ ചെയ്യാ ഒരു സെലക്ഷൻ
ഇവിടെങ്ങനെ ഓല് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ചെയ്യണുണ്ട് ഇപ്പ ഇപ്പത്തന്നെ ആ ആ് ആ ആ ആ അതിനതിനായിട്ട് രണ്ട് ബുക്കും ഒക്കെ
ആണ്ലെ എ ഇവടെ വെക്കേഷനിൽ അങ്ങനെ നമുക്ക് എൽ എസ് എസ്സിന് ക്ലാസ് തുടങ്ങാന്നും പറ ക അപ്പം എന്നു ഓൺലൈൻ ക്ലാസ്സുണ്ടാവുന്നൊക്കെ പറഞ്ഞു നാലിസാം അ ഓല് ഓരോ എന്താ പറയ ഇംഗ്ലീഷിന്റെ ഗ്രാമർ കുറച്ച് വിട്ട നല്ലാതെ പിന്നെ യാതൊരു ഐഡില്ല ഞാന് ഓലോട് ചോദിച്ചിട്ട് ഗ്രൂപ്പില് ചോദിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല ഒന്നും മറുപടില്ല പിന്നെ ഞങ്ങള് മൈന്ഡ് ചെയ്തിട്ടൂല ക്ലാസ് തുടങ്ങിയാ പിന്നെ എന്തായാലും അതന്നെല്ലേ
കഴിഞ്ഞ വർഷത്തിന്റെ മേലത്തെ വർഷം എന്താ പതിനഞ്ച് കുട്ടികള് എ ൽ എ സ് എസ് എഴുതിയതിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് കിട്ടിക്ക്ണു കഴിഞ്ഞ കഴിഞ്ഞീന്റെ മേലത്തെ പ്രാവശ്യം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ പതിനഞ്ച് കുട്ടികളെ എഴുതി ല്ല അത് ഏഴ് കുട്ടികൾക്കെ കിട്ടിട്ടുള്ളു അപ്പൊ കമ്മിയല്ലേ അപ്പൊ പിന്നെ ഓല് ഇത് തുടക്കത്തില്ലന്നെ സ്റ്റാർട്ടിങ്ങിലന്നെ
ആഹ് തുടങ്ങും അ ആഹ് ഇവര് നല്ലോണം കുട്ടളും കുട്ടളും രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒരുപോലെ പ്രവർത്തിച്ചാലന്നെ കിട്ടുള്ളു ഇവിടെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ മോന്റെ സ്കൂളിലൊന്നും കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറവ് തന്നെയാണ് അതിപ്പോ എന്ത്കൊണ്ടന്നാ അറിയില്ല ഇനി മോള് ആയെന്ന് നല്ലണം നല്ലതുണ്ടായിനി
അതന്നെ ന്റെ ആറാം ക്ലാസ്സിലുള്ള മകന് ണ്ടല്ലോ ഓനാണ് ഒരു കൊല്ലം ഉള്ള അന്നാണ് പന്ത്രണ്ട് കുട്ടികൾക്ക് കിട്ടിയത് ആഹ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏഴ് കുട്ടികൾക്കെ ഉണ്ടായിരുന്നുള്ളോ
ആ കോച്ചിങ്ങിന് വേറെ ഫീ ഒക്കെ കൊടുക്കണോ അതോല്
ഇല്ല ഇല്ല ഫ്രീ ആയിട്ട് ചെയ്യും അവിടെ ഫ്രീ ഉണ്ടോ
അവിടെ കോച്ചിംഗിന് ആ ഫ്രീ തന്നെണ് നമ്മള് ഫീസ് ഒന്നും കൊടുക്കണ്ട ഓല് രാ അങ്ങനെ രാ വൈകുന്നേരം പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിലും രാത്രി ഒക്കെ ക്യാമ്പും ഒക്കെ വച്ചിട്ട് ക്ലാസ് ഉണ്ടായിന് അന്ന്
ആഹ് ആഹ് ഇവടെ അങ്ങനൊന്നും ഉണ്ടാവുല രാവിലെ കൊർ ച്ചേരം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ വൈകുന്നേരം വേണ്ടടുക്ക അങ്ങനൊന്നും എടുക്കൂല്ല
ആഹ് അങ്ങനെ ഇണ്ടായിനി ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാരും വി വിടുമ്പം ഇവരെ വിടൂല കുറച്ച് സമയം അങ്ങനെ വെക്കും പിന്നെ അന്ന് അങ്ങനെ നിക്കണ അന്ന് രാത്രി ക്ലാസ് നൈറ്റ് ക്ലാസ് ഉണ്ടാവും ഒരു ഏഴണി എട്ടു മണിവരെ അങ്ങനെ
ആഹ് ഇവിടെ രാത്രിക്കൊന്നും ഇണ്ടാവില്ല ആഹ്
ലാസ്റ്റ്ക്ക് രാത്രിക്കെ ക്ലാസ് ഉണ്ടായിന് ചായും കടി കൊടുക്കുക്കത്തി രസാണ് ചായിം കടിം അഹും അങ്ങനെയൊക്കെ ആയിട്ട്ങ്ങനെ അങ്ങനെണ്ടായിന് അത് വേറെ രസാ ആ അങ്ങനെ ദൂരള്ള കുട്ടികളൊന്നും വിടൊന്നുംല്ല ബസ് നമ്മള് ഏകദേശരു രണ്ട് മൂന്ന് കിലോമീറ്റർന്തൊക്കെ ചുറ്റ അളവിലുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ പിന്നെ രക്ഷിതാക്കൾ വന്നു കൊണ്ടുവരണം അന്നേരം സ്കൂൾ ബസ്സും പിന്നെ സ്കൂളുകാര് കൊണ്ടുവന്ന
ആ അതാണ് ഞമ്മക്ക് ചെലെ രക്ഷിതാക്കളെ ഭർത്താവ് ഒക്കെ ഗൾഫിലയികാരം വണ്ടിയും വാഹനൊന്നും ഇല്ലാത്ത വീട് അങ്ങനൊക്കെ ആകുമ്പോ ബുദ്ധിമുട്ട് ഡെയിലി ഓട്ടോ റിഷൊക്കെ എടുത്ത് പോവന്നൊക്കെ പറയുമ്പോ ബുദ്ധിമുട്ടുള്ള
അപ്പ നമ്മൾ ഓട്ടോ ഏൽപ്പിച്ചൊക്കെ അങ്ങനെൊക്കെ ചെയ്തക്കെയാണ് അപ്പൊ എൻ മ്മ മ്മ സ് ന്റൊ ക്ലാസ് ണ്ടായിട്ട് അതേമാതിരിയെനി കുറച്ച് കുറച്ച് ഈ എൽ പി സ്കൂളിന്റെ മാതിരിള്ള ഹൈ സ്കൂൾ ഇല്ലല്ലോ ഒക്കെ കിട്ടിയിട്ടില്ല അപ്പൊ എന്താ പറയാ സ്കോളർഷിപ്പ് പിന്നെ ഇതായിട്ടില്ല അതില് പാസായിട്ടുണ്ട് ആ കട്ട് ഓഫ് ഒക്ക് ഞ്ഞ നാലഞ്ച് പറയണ്ടാരുന്നു
പിന്നെ യു എസ് എസ്സിന്റെ എൽ എസ് എസ്സിന്റെ ഒക്കെ പൈസ കിട്ടിയോ
ഇല്ല ഇല്ല അതിറെ ഒന്നും പൈസ കിട്ടിയില്ല അ ഈ കൊറോണന്റെ ഇല്ല
ആ ആ് അതെന്താപ്പ അത് നിർത്തി വെച്ചോ
നിർത്തി വെച്ചോറല്ലോ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒെള്ള കിട്ടണ്ട അയ്നു
ഇല്ല എന്റെ മകനക്ക് കിട്ടീട്ടില്ലേ എന്റെ മകന് ഇപ്പോ രണ്ട് വർഷമായി
ആഹ രണ്ടു വർഷമായി അതെന്നെ ഇവിടിപ്പൊ പത്തില്ലല്ലേ അപ്പോ ആ പൈസ കിട്ടിയിട്ടില്ല ഏഴുത്തോും കിട്ടിയിട്ടില്ല നാല്ത്തോം കിട്ടിയില്ല ഓ കാരണം അന്ന് ഓള് നാലില് എൽ എസ് എസ് എ എസ് സമയത്ത് ക്ക് ആ കൊറോണ വൈറസ് ലായിനി കൊറോണന്റെ ആ ഒരു സമയംണ്ട ആരുനെലോ സ്കൂൾ അടക്കല ക്കലും ജഗ പൊക അതല്ല ഒന്ന് ആ സമയത്ത് അതിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല ഇത് കഴിഞ്ഞ വർഷൊക്കെഴുതിവർക്കും കിട്ടീനോന്ന് ഞാൻ അന്വേഷിച്ചിട്ടു ഇല്ല ഞാൻ ഇങ്ങനെ ആദ്യക്കെ അന്നൊക്കെ അനേഷിച്ചിനി പിന്നെ ഏഴ് ന്ന് കഴിഞ്ഞ് പോന്നപ്പോ ഓല് പറഞ്ഞ് ഇനി ഇങ്ങള് ചേരണ സ്കൂളിലാണ് അയിനെക്കുറിച്ച് അന്വേഷിക്കണ്ടത് ഇഞ്ഞി അവിടെ ചോ ചോക്യണ്ടേറഞ്ഞ് അവിടെ ചോദിക്കുമ്പ നമ്മളിപ്പോ ഏഴില് ഇവിടല്ലെ എഴ്തിയത്. അവിടെ ചോദിച്ചിട്ട് ഓൽക്കൊരു ഐഡിയ ഇല്ല. അതൊക്കെ ഇങ്ങള് ഇവ ഓല് പറഞ്ഞ് ഇങ്ങള് എൽ എസ് എസ് എഴ്തിയ സ്കൂളിലാണ് ചോയിക്കണ്ട്യേ ഇവടെ വന്ന്ട്ട് ചോയിച്ചിട്ട് കാര്യല്ലാനാ അപ്പൊ പിന്നെ നമ്മളവിടെയും ഇവിടെയും ഇല്ലാത്ത കോലായി. പിന്നെ ഞങ്ങളത് പിന്നാടെ വിട്ട് അന്നാ പോക്ക് ഭയങ്കര നമ്ക്കായാലും ഭയങ്കര ടെൻഷന്ണ്ട് ഇനി ഞാനാ ഓലിക്ക് ആ പൈസ കുട്ട്യേക്ക് പറഞ്ഞാ പൈസ കിട്ടാ
ആഹ് പിന്നെന്താ ഓലേതായിട്ട് ഒരു പൈസ കിട്ടുമ്പോ ഓര്ക്കത് പൊലിവ് വേണ്ടേ ഓലിങ്ങനെ എഴ്തീട്ട് കിട്ടിയതാണ്ന്ന് പറയുമ്പോ
ആ ഒരു സന്തോഷത്തിലേനു. പിന്നെ പോക്ക അവല അതും നമ്മളത് വിട് ട്ട് അതൊന്നു ഇപ്പൊ കിട്ടിക്കോളണം കിട്ടൂല അന്നെ എത്രോ കാലം മുമ്പ്ള്ളതാണ്. ഇയ്യോൾ പത്തിലെത്തി. നാലാം ക്ലാസ്സിലാകുമ്പോ ആറ് ഈഹ് നാ ന്നാലോ ആറള് മുമ്പ്ള്ളതല്ലേ
നിർത്തി വച്ചിക്ക എന്താന്നാവോ ഇവന്റെ ഇപ്പൊ രണ്ട് വർഷായി. ഒരന്വേഷ് ഇതുല്ല
ആ പൈസ വേഗം കിട്ടണ്ട് അത് കിട്ടിപ്പം. കഴിഞ്ഞ പ്രാശ്യം ഓള കൂടെ എൻ എൻ ഓസി എഴ്തിയ കുട്ട്യേക്കും അയിൻ നാല്പത്തെട്ടായിരാറ്റെ ആ അങ്ങനെ ആ പന്ത്രണ്ട് ഉം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം വെച്ചിട്ട് ഓരോ വർഷത്തിന്റെ അവസാനത്തിലും കിട്ടും അത് ആഹ് അതയിന് എല്ലാർക്കൊന്നും കിട്ടൂല്ല. അത് ഭയങ്‌
ആഹ് അത് നലട്ട ഇതാണ് ബുദ്ധിമുട്ടാണ് കിട്ടണെങ്കി ഒരു പേർക്ക് ആ ഒരാൾക്കോ
കട്ടജ്. ഇനിയിപ്പൊ ഇപ്രാശ്യത്തൊക്കെ എൽ എസ് എസ് യു എസ് എസ് എസ് ഒക്കെങ്ങനെ കട്ട് ഓഫ് ആക്കാണെന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിന്. കഴിഞ്ഞ പ്രാശ്യന്നെ കട്ട് ഓഫ് അല്ലേ
അതെങ്ങനെ കട്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടെങ്കി
കട്ട് ഓഫ് പറയുമ്പോ ടോപ്പ് മാർക്ക്ന്ന് എത്രത്തോളം കുട്ടികള് അങ്ങനെ ചെല നൂറ് മാർക്ക് എന്ന്ള്ള എക്സാമാണെന്ന്ണ്ടെങ്കില് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന പോലെ കിട്ടണ ഇത്ര എണ്ണം ആളെടുക്കും നമ്മള് പി എസ് സി ക്കൊക്കെ കട്ട് ഓഫ് ക്ക്ണ്‌ മാതിരി മറ്റത്പ്പ നമ്മള് ജയിക്കണെങ്കി നാപ് ഇപ്പൊ എൽ എസ് എസ്സി ന് ഇവൽക്ക് അറുപത് മാർക്ക് കിട്ടിയ ജയിക്കുന്നോ നാപ്പത്തെട്ട് മാർക്ക് കിട്ടിയ ജയിക്
അല്ല നാപ്പത്തെട്ട് മാർക്ക്‌ കിട്ടിയ ജയിക്കോ
ആ എന്നാ നാപ്പത്തെട്ട് മാർക്കിന് എല്ലാരും ജയിക്കും കിട്ടിയാലും എല്ലാരും ജയിക്കുന്നല്ലേ. എല്ലാർക്കും ആ സ്കോളർഷിപ്പ് കിട്ടുന്നൽ ല്ലേ? ആ അപ്പൊ ഇതിനങ്ങനല്ല നാപ്പത്തെട്ട് കിട്ടാന് നാപ്പത്തി കിട്ട് കിട്ടിയാലെല്ലാ ജയിക്കുംന്നന്നെ. സ്കോളർഷിപ്പ് കിട്ടണംന്ന്ണ്ടെങ്കില് അയിലേറെ ഏറ്റം ടോപ് മാർക്ക് കിട്ടണോൽക്കെ ടോ ഇത് കിട്ടുള്ളൂ. ഇത്ര എണ്ണം കുട്ടികൾക്കേ പൈസ കിട്ടുള്ളൂ ന്ന്ണ്ട് എൻ എം ഓസി ന്റത്. എൻ ഓസ്. അതുകൊണ്ട് അത്ര കുട്ടികള് അത്രയും മാർ ക്ക്ള്ളോലെ അങ്ങനെ ആദ്യാദ്യം കൂടുതൽ കൂടുതൽ മാർക്കുള്ളോലെ എണ്ണിയെടുക്കലാ. പിന്നെ ആ എ റ്റൊ ലാസ്റ്റ് മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ് പറഞ്ഞ് കൊടുക്കാ അങ്ങനെ ഇവള് കട്ട് ഓഫിന്റെ നാല് മാർക്കിന് മുമ്പില് ബാക്കിലേനി. അതുകൊണ്ട് ഓക്ക് അന്നത്തെ കിട്ടീല്ല പക്ഷെ അങ്ങനെ കൊറഞ്ഞ മാർക്കിനാകുമ്പോ അമ്മക്ക് ഒരു ഭയങ്കര സങ്കടായി തറ തോന മാർ മാർക്കുണ്ടെങ്കില് നമ്മക്ക് തോന്ന്ന്നയല്ലേ. ആഹ് എന്നാ ശരി
അ